ഓഹ്
എന്തൊക്കെണ്ട് വിശേഷംഅവിടാ
നല്ലവിശേഷം സുഖംതെന്നെ.
കാലാവസ്ഥയെല്ലാം എങ്ങനാ?
കാലാവസ്ഥ ഇന്ന് കൊ കൊഴപ്പല്ല ഇന്നേ രാവിലെ മുതല് നല്ല മഴയാ
ആ രാവിലെമുതൽ നല്ലമഴയോ ഇപ്പം കൊറച്ച് കൊറവൊണ്ട്. നായ്ക്കളെ പടയന്നെ മിറ്റത്ത് തേച്ചും പൊർത്ത് തേച്ചും വന്ന് കേറിയെറങ്ങലും. പണിയെന്നെ നിങ്ങളവിടെയുണ്ടാ അങ്ങനെ.
ആഹ് ഇപ്പടെ അങ്ങൻത്തെ ശല്യം ഒന്നുമല്ലല്ലോ.
അവിടല്ലേനെ ഈട അവധി പ്ര പ്രഖ്യാപിച്ചിന് നിങ്ങളവടെ അവ അവധിണ്ടാ.
ഇല്ല ഇവിടേം ഇവിടെ അങ്ങനെ സ്ട്രോങ്ങുമഴയല്ലാ.
അതെയാ ഇവി
ഇപ്പൊക്ക ഇപ്പൊ നല്ല തെളിഞ്ഞ കാലാവസ്തേ
രാവിലെ എന്താക്കീന്
രാവിലെ നല്ല മഴ സ്ട്രോങ്ങുമഴ രാവിലെ
ഭക്ഷണം നാ രാവിലെ എന്താക്കീനേന്ന്.
ആ രാവിലെ ഇന്ന് ദോ ദോശ.
കറി.
കറി ചട്നിയില്ലേ.
ആ ശഫ് ഞാ ദോശയും മുട്ട മുട്ട ഇതാക്കിയത്.
ആ ദോശേം മുട്ടേം
ആ ഉച്ചക്കെന്താക്കീന്. ഞാൻ ചോറും അയലക്കറിയും അയലപൊരിച്ചതും.
ആ ഇവിടെ ചോറ് നി മത്തിക്കറില്ലേ.
ആ മത്തി പോരിച്ചതാ.
ആ മത്തിപൊരിച്ചതും പയറ് ഉപ്പേരിയും ഉം.
പയറ് എന്റെ കുട്ടികള് അങ്ങനെ തിന്നാതോണ്ടാക്കിയിട്ടില്ല.
പയറും ഈ പച്ചച്ചീരയല്ലേ നല്ല രസാട്ടോവെക്കാന് തേങ്ങ തേങ്ങക്കെ ഇട്ട്.
ആ തേങ്ങയിട്ടിട്ട് വർക്കല്.
ആ
വൈകുന്നേരന്തെങ്കും ആക്കീനാ.
വൈകുന്നേരം പയമ്പരീ.
പഴംമ്പൊരി ഇന്നലെ ഞാൻ പഴംമ്പൊരിയാക്കിയേ പയംമ്പൊരിം കട്ടൻ ചായേം എന്റെ മോക്ക് ഭയങ്കരിഷ്ട്ടാ.
ആ അയിലെ ഇറച്ചിയും കൂടെകൂട്ടി തിന്നോക്കണ്ടി.
എർച്ച്യാ
ആഹ പയപോരി
ആ ഏത ഇറച്ചി കോയി ഇറച്ചിയാ. പോത്തെർച്ചിയാ അയെങ്ങനെയാ
അടിപൊളിയാ
മധുരോല്ല പയമ്പൊരിയില്ല.
ആ
ഞാൻ അദ്യായിട്ട് കേട്ടതാ
അന് തിന്നോക്കണ്ടിട്ടോ.
നോക്കാ തിന്നുനോക്കാ ഏതായാലും ഏതായാലും ഞമ്മള് കൊറെ പോത്ത് എറച്ചി ഉണ്ടായിന്നേനി ഇപ്പ എല്ലാം തീർന്നിട്ടായൊള്ളേ.
ആ പെരുന്നാളിനില്ലേ.
ഫുൾ തീർന്. എനി പിൻപൊന്നും വാങ്ങൂല എനി കോഴിനോടുള്ള കളിയേണ്ടാവും
ആ
കോഴിയൊടുള്ള അളിയാ അതുകഴിഞ്ഞ് അയിന്റെ ഷീണം മാറട്ടേന്ന് വിചാരിച്ചു
ആ.
ഞാ ഇതാന്ന് കേക്കആക്കിന്ന് മുറിക്ക്ന്ന കേക്കില്ലേ
ആഹ
അതാവുള്ളേ. ആഹ് അത്ണ്ടാക്കും നിങ്ങള് ഇണ്ടാക്കല്ണ്ടാ
ഞാൻ എമ്മക്കാട് നോക്കിയില്ല
കേക്കപ്പന്ന അവിടെ എന്ന്നാ പറയല് കേക്കപ്പന്നാ
ഇവിടെ സാധാകേക്ക്ന്നന്നേ പറയാ
അതെ അ
ആ
കൈവീശിയ ആക്കല്ലണ്ടാടുന്ന് പാലപ്പം പലാപ്പ ന്നാ
പാലപ്പോ
ആഹ നിങ്ങവിടെ പല പാലൊക്ക ഉണ്ടായിക്കെ അതുവെ ഉണ്ടാക്കിനു
ഇപ്പ മക്കള് മക്കള് വരുമ്പോഴത്തനും പരീക്ഷിക്കണക്കൂല്ലേ
ആഹ ഇത് നിങ്ങക്ക് എത്ര കുട്ടി കളാ
ഇനിക്ക് രണ്ട് പെൺകുട്ടെള്
വൽതാ
ഒരാള് നാലാം ക്ലാസ് ഒരാള് എൽ. കെ. ജിയിലായില്ലട്ടോ അങ്ങനവാടിയില്
അതെ എന്റെ പസ് മൂത്തമോള് പ്ലസ്റ്റു ആ രണ്ടാമത്തെ ഓ മോള് ഒമ്പതാം ക്ലാസ് ഇപ്പളത്തെ പിന്നെ ഒന്നാം ക്ലാസ്
ആഹ് വല്യ മക്ക
ഇന്നെല്ലാരും വിട്ടിത്തന്നെണ്ട്‌ ഒരാള് ഒരാള് ടി. വി കാണെന്ന് ഒരാള് ഡ്രസ്സ് എട്ത്ത് ഇങ്ങനെ കളിക്ക്ന്ന്
ഇവിടെ രണ്ടാളും ഇല്ല രണ്ടാളും കളിക്കാൻ പോയിണ്
ആഹ ആൺകുട്ടികളായിരിക്കുംല്ലേ
അല്ലെല്ല രണ്ട് പെൻകുട്റളാ
അനക്ക് മൂന്ന് പെൺകുട്ടികളാ
ടി വി കംപ്ലയിൻറ് ആയോണ്ടേ
അതെയാ ടെ വൈഫൈ ഇണ്ടാ
വൈ. ഫൈ ഇല്ല
അതെന്റെടെ പൈസയ്യാന്ന് അതെ അ മറ്റേവെ ഓ ഓഓഡ്സ്ഇതാക്കുന്നതാ ഓ ഏ വൈഫൈൽ ഉണ്ടാക്കാൻ പറ്റിയ ടിവിയ എൽ ഇഡിയ
ആഹ എൽ ഇ ഡി ടിവിയാ നമ്മള് എന്താ ഡിഷാ ഡിഷ്
ആഹ ഡിഷ ആയിരിക്കും ഡിഷ് മാറ്റിട്ട് ഞാൻ വൈഫൈ ആക്കി പിന്നെ അതിലെന്നെ എല് കാണാലേ
ആഹ്
ഡിഷിനെകാട്ടി ലാഭം അതാണ് ഉ അതെന്നെ ഇപ്പൊ കളിയല്ലേ! ഭയങ്കര കളിയിലല്ലോള്ളേ ഫുട്ബോൾ കളി
ആഹ
ഉ വേറെന്താ വിശേഷം ചായ കുടിച്ചിട്ടില്ല കുടിക്കണ അത്രേ
എന്താ കടീ
സമയാവുന്നേ ഉള്ളൂ ഇന്ന് കുട്ട്യേൾക്ക് കടി ഞ്ഞാൻ പറഞ്ഞില്ലേ കേക്ക്
ആ
കെവിശിയ് ആക്കീനിന്ന്, ഇല്ലങ്ങ പഴമ്പൊരി. ചായ കുടിച്ചാ
ഓ
പക്ഷെ ചായ കുടിയല്ലോ നേരത്തെ കൈയ്യായിരിക്കും അല്ലേ നമ്മള് ഇന്ന് ലേറ്റ് ആയോണ്ട് ഭക്ഷണം ചോറ് മൂന്ന് മണി ആയിന് ഭക്ഷണം കഴിക്കാൻ
ആഹ്
പിന്നെ രാവിലത്തത് പതിനൊന്ന് മണിയായിന് കൊറച്ച് രാവിലെ എണീച്ച് സുബ്ഹ് എല്ലാം നിസ്കരിച്ച് അങ്ങനെ ഉറങ്ങീട്ട് ഒരു പത്ത് മണിക്കാ ഇണ്ടാക്ക കുട്ടികൾക്ക് പോണ്ടാല അതുകൊണ്ട്
ആഹ് നമക്ക് പത്ത് മണി ആകുമ്പോഴത്തേനും നമ്മൾതൊക്കെ ആവണം
ആഹ് എന്ത് ഭർത്താവ് വരുവാ ആ ടൈം
ഇപ്പോ പണി കുറവാ
ഭർത്താവിന് നാട്ടിലാ
ആഹ് നാട്ടിൽ തന്നെയാണ് പണി കുറവാ അയിന് കൂലിപ്പണിയാ
അതെയാ കൃഷിയാ
അല്ല വീടിന്റെ ഈ പണില്ലേ തറ കെട്ടണ പണിയില്ലേ
അതന്നെയാ ആഹ് കൃഷി ചെയ്യലുണ്ട നിങ്ങളെ വീട്ടില്
നമ്മളപ്പാ ചെയ്യേണ്ട ഉപ്പാ
അതെയാ കൃഷിയെല്ലാം നടാൻ പറ്റിയ സ്ഥലേങ്കിൽ നല്ലതാപ്പ അല്ലേ നമ്മള് ഈടേല്ന്ന് ആഹ്
നിങ്ങളെന്താ പറയുന്നേ മരച്ചീനോ പൂളേ
അമ്മോ മരച്ചീന് ചീരയാ പറയുന്ന് ചോപ്പി ച്ചീരാ ആഹ്
അത് പിന്നെ ഇതില്ലേ എന്താ പറയല് വാഴ വാഴല്ലേ
വാഴപ്പഴം
ആഹ്
ആഹ് വാഴയെല്ലാം നമ്മളെടു ഉള്ള പോലെ ഇത് പപ്പായ, തേങ്ങ അതെല്ലാം കൃഷി നടത്തുന്നുണ്ട് പിന്നെ മുളക് പച്ചമുളകല് അതെല്ലും ചെയ്യും ബാക്കിയുള്ള സൗകര്യം ഇല്ല ആറ് സെന്റ് സ്ഥലത്താന്ന് വീട്
ആഹ്
അതുകൊണ്ട് അത്രേ സൗര്യള്ളൂ
നമ്മൾതും ഇവിടെ അത്രൊക്കെ തന്നെ ഉള്ളൂ
അതാഅ വല്ല്യ നല്ല സ്ഥലയെല്ലാം ഉണ്ടെങ്കിൽ നല്ല കൃഷി നടത്ത എല്ലാ ഐറ്റംസും ബത്തക്കയെല്ലാം ഇപ്പ നല്ലണം ആകുന്നില്ലേ
ആഹ് നമ്മളിപ്പോ റെന്റിനെ റെന്റിന് ആക്കിയതാ
അതെയാ നിങ്ങളെ സ്വന്തം വീടല്ല
നമ്മൾ തറവാട്ടില്
അതെ ആഹ് സ്വന്തായിട്ട് എടുത്തിട്ടില്ല വീട്ടിൽ ആരൊക്കെയുണ്ട്
ഇവിടെ ഞങ്ങൾ തന്നെ ഉള്ളൂ ഞാനും ഹസ്ബന്റും മക്കളും
അതേ ഉള്ളൂ അല്ലേ ഞാനും ഒറ്റക്കെന്നെ നിൽക്കുന്നയാന്ന് എന്റെ ഭർത്താവിനീടാ പീട് കടയിലാന്ന് ജോലി
ആഹ്
ആഹ് രാത്രിയെ വരൂ ഉച്ചക്കൊന്നും ഭക്ഷണം കഴിക്കാൻ വരൂല
അപ്പൊ എന്തെങ്കിലും തട്ടികൂട്ടി ഉണ്ടാക്കിയാ മതിയല്ലോ
ആ അതല്ലാ ഇന്നാലും രാത്രിത്തേക്ക് എടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ നല്ല തേങ്ങ അരച്ചിട്ടന്നെ അയിലക്കറി വെച്ചു ഫസ്റ്റ് വിചാരിച്ചിത് മീനൊന്നും വരുന്നാകാണുന്നില്ല കാലാവസ്ഥ കാണുന്നില്ലെ മഴയടെ ആരും വെരുന്നതാണായിട്ട് എന്തെങ്കിലും ഒപ്പിക്കാന്ന് കുട്ടികൾക്കല്ലേ അപ്പഴത്തേക്ക് മീൻ വന്നൊണ്ട് ഞാൻ വിചാരി രണ്ട് മണി ഒന്നരക്കാ വന്നേ എന്നിട്ട് വേഗം കിട്ടിയ പാട് ഞാനന്നെ കറി വെച്ച്
നിങ്ങള് മോള് ഇടൂല അയില കറിയൊക്കെ
അയിലക്കറി മുള്ളോ
മുളകിട മുളകിട്ട് വെച്ചാ നല്ല ടേസ്റ്റ്
മുളകിട്ട് വെക്കൂ മുളകിട്ടിട്ടും വെക്കും തേങ്ങ അരച്ചാലും ടേസ്റ്റ് ആണ്
ഉം ഉം
നല്ല വലീയ അയില കിട്ടീന് ഞാൻ വിചാരിച്ചു ഏതായാലും തേങ്ങ അരച്ച് വെക്കാം
ആഹ് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഇത് നല്ലതാണല്ലോ ഒരു മാറ്റം
ആഹ് ഇന്നലെ അയില് കോഴിക്കറിയാ വെച്ചിന് അയില് മൊളകല്ലേ? പിന്നെ ഞാൻ തേങ്ങ അരക്കാന്ന് വിചാരിച്ചിട്ടാന്ന്. അവിടെ അങ്ങനെ വെച്ച്. പണിയെല്ല ഒരുങ്ങിയാ?
പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ രാത്രി മോള പഠിപ്പിക്കണം ഡ്യൂട്ടി ഉണ്ട്
അതെയോ പഠിക്ക ഹ് നിങ്ങള് എത്ര വെരയാ പഠിച്ചിന്
ഞാൻ ടീച്ചറാ.
ടീച്ചറാ? ഇന്ന് ക്ലാസ്സില്ല?
ഇപ്പൊ പോവേല്ലാ.
അതെന്തേ
നാല് വർഷായ്ട്ടെ
ആഹ്
ബ്രെയ്ക്കാ ബ്രെയ്ക്ക്
ലീവാ
ഞമ്മള് ലീവ് ഇട്ത്തതാണ്
അതെയാ? നാല് വർഷായിട്ട് നിർത്തിയേരിക്കു അല്ലെ? ഇനിയും വേണെ ചെയ്തൂടെ?
ചെയ്യെണെങ്കി ചെയ്യാ അമ്മളെ വീട്ട്ല് ആള് വേണം
അതെന്നെ ആഹ്
എട്ട് മണി ഒമ്പമണി ആവ്മ്പെ പോണം.
ഒര് ആള് ജോലിക്ക് പോവുമ്പം കെയ്യും അല്ലെ നിങ്ങക്ക് ഓൺലൈൻലൈലും പഠിപ്പി ചുടുത്തൂടെ അങ്ങതോരോ സിസ്റ്റം ഇപ്പ ഉണ്ടല്ലോ ഓരോന്ന് വന്നിട്ട്
അങ്ങനെ ഇട്ക്കാണ്ട്
അങ്ങനെ ചെയ്താ മതി കുട്ടികൾ പഠിക്കോന്നല്ലണം
കൊഴപ്പല്ലാതെ പോണെ
ടീച്ചറായോണ്ട് നല്ലേ കുട്ടികൾക്ക് പഠിപ്പുണ്ട പഠപ്പികാല ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ച്
പത്ത് അതാലെ നേരത്തെ കല്ല്യാണം കഴിഞ്ഞിട്ടെർക്കും പ്ലസ്ടൂൽ ഒക്കെ ആയെ കുട്ടികൾ
ആഹ് ഹാ ഹ അതന്നെ ഞാൻ മോളെ പ്ലാസ്റ്റ് കഴഞ്ഞിട്ട് പഠിച്ചിട്ട് പെയ്യും പോലും പഠിച്ചിട്ട് കല്യാണം ഇപ്പൊന്നും വേണ്ടാന്നാ പറഞ്ഞേ പഠിച്ച് ജോലി എല്ലാം ആയിട്ട് ജോലിയെല്ലാ ആയിട്ട്ന്ന് പറയുന്ന് ഈ നിങ്ങളെ എല്ലാം പോലെന്നെല്ലെ ഇണ്ടാകാ കൊറ്ച്ച് കുട്ട്യേളെല്ലായാ പഠിക്കാൻ കയ് പൂവ്വാൻ കെയ്യോ പെൺകുട്ടികൾക്കെല്ലും
ചേലോൽക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവ
ഉം ഓള് കൊമേഴ്സിനാ പഠിക്ക്ണ്
ഉം എന്നാ അയിക്കോട്ടെട്ടോ
ഉം ന്നാ എന്നാ ശരി
ആ ഓക്കെ.
ഓക്കെ